അലോ ആടാ സുഖല്ലേ? ആഹ് കേക്ക്ന്ന്ണ്ട്. ഇയാക്ക് കേക്ക്ന്നില്ലേ?
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്. എന്തൊക്കെ വിശേഷങ്ങള്?
നല്ല വിശേഷം. ചോറൊക്കെ കഴിച്ചു. ഇങ്ങള് കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. കഴ്ക്കണം ആ ഉപ്പേരിം കൂടെ ആവാനുണ്ടായിരുന്നു അപ്പൊ ഉം മറ്റേ ക്യാരറ്റുപ്പേരില്ലേ അതും കൂടെ ആവാനുണ്ട പ്പതായിട്ട് കഴിക്കാ വിചാരിച്ചു.
ആഹ്.
നിങ്ങളെ വീട്ടിലെന്താണ്ടാക്കിയേ?
ഹലോ
ആ ഇങ്ങളെ വീട്ടിലെന്താ ഭക്ഷണം ഉണ്ടാക്കിയേന്ന്?
എവ്ടെ ചോറ്, മീൻ കൂട്ടാന്ണ്ട്, ഉപ്പേരി ഇണ്ട് ഇതൊക്കെ തന്നെ.
ആഹ് വീട്ടില് വേറാരൊക്കെയുണ്ട്? ആഹ് ഇവിടെ മീൻകറിം, ഉപ്പേരിം, ചോറും തന്നെ.
ആഹ് ആഹ് വീട്ടിലാരൊക്കെണ്ട്?
ഉമ്മ, ഉപ്പ, താത്ത, അനിയത്തി, കാക്ക
അതെ.
ഇങ്ങൾതോ
ഇവിടിം അങ്ങന്നെ ഉമ്മ, ഉപ്പ, ഞാന്, അനിയത്തി, മോനുണ്ട്.
ഓഹ്
ഇന്ന് പിന്നെ സ്
ആഹ് ഇന്ന് ശനിയല്ലേ സ്കൂളൊക്കെ അവധിയല്ലേ നാളെയും. ആഹ് അവിടെ മഴക്ക്ണ്ടോ?
ഇവടില്ല മഴ കൊറവല്ലേ?
ആഹ് ഇപ്പൊ രണ്ടീസായിട്ട് മഴ നല്ല കൊറവല്ലേ?
അവ്ടെ ചൂട്ണ്ടോ?
ആഹ് മഴ കൊറയുമ്പോത് ഭയങ്കര ചൂട് വര്ന്നുണ്ട്.
അതെ വേനൽക്കാലം പോലെ തോന്നുന്നിപ്പോ.
ആഹ് ഇപ്പനെല്ലാടും വെള്ളൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ടല്ലോ.
മഴക്കാലാന്ന് തീരെ തോ തോന്നില്ലല്ലോ?
ഇല്ല ജൂൺ മാസ ന്നറയുമ്പോ നല്ല മഴ പെയ്യുന്നതല്ലേ?
അതെ.
മഴേ പെയ്തില്ല.
ഇല്ലയില്ല ഇപ്പൊ ഒരാഴ്ചൻ്റെ മൊകളിലായി മഴ തീരെയില്ല.
ആഹ്
പിന്നെ രാത്രി ചെറ്ങ്ങനൊരു പെയ്യല്ണ്ട്.
ആഹ് രാത്രി ചെറുതായിട്ടൊന്ന് പെയ്യുന്ന്ണ്ട് തൊന്ന് തൺപ്പ്ണ്ട് രാത്രിയൊക്കെ നല്ല പോലെ.
മഴ അങ്ങട്ട് പോയത് പോൽ തന്നെല്ലെ?
ആഹ് രാത്രി നല്ല തൺപ്പ്ണ്ട് ചെറുതായിട്ട് കാറ്റൊക്കെ ഉള്ളോണ്ടായിരിക്കും.
ആഹ് ഏ രാത്രി ഒരു തൺപ്പ്ണ്ട് ക്ഷെ പകലങ്ങട്ട് ചൂട് വരുന്നു.
ആഹ് ക്ഷെ രാവിലെ ണീക്കാൻ പറ്റുന്നില്ല ആ തൺപ്പോണ്ട്.
ആഹ്
ആഹ്
രാവിലതെ, തണുപ്പിലങ്ങനെ ഒറങ്ങാൻ തോന്നാല്ലേ?
ആഹ് അങ്ങനെന്നെ കെടന്നുറങ്ങാൻ തോ
അഹ് ആഹ്